ഹലൊ
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം?
ആഹാ നല്ല വിശേഷം. എന്താ മയ.
ന്നാ മഴയാ.
ഉം മയ റെഡ്ഡലേർട്ടാണല്ലോ.
ആഹ് ഭയങ്കര മഴയാ.
ഈ ഉച്ച ടൈമിലൊക്കെല്ല്യേ രാത്രി ആയ പോലെ ഫീല്.
ആഹ് ആഹ് ആന്ന് ആന്ന് ആന്ന്.
അതു പോലെ. അവ്ടെ അവ്ടൊക്കെ നല്ല മഴല്ലേ?
ഇവിടെ അങ്ങനെ ഇല്ലാ. ഇവിടെ എടക്ക് വെയിലടിയ്ക്കും, പിന്നെ കൊറച്ച് മഴ പെയ്യും, പിന്നെ വെയില് ഇവടെ കൂടുതലും വെയിലാ.
വെയിലാ ലേ? ഉം
വേറെ ഉള്ള ജില്ലകളിലൊക്കെ ന്യൂസ് കേക്കാറുണ്ട് മഴയും ഇപ്പം ഈ ഉരുള് പൊ ട്ടലും ഇങ്ങനെയ ഓരോന്നും കേൾക്കുന്നുണ്ട്
ഉം ഇപ്പൊ മറ്റേത് കണ്ടില്ല മണ് മണ്ണിടിച്ചിലും കണ്ടല്ല അല്ലെ
ആഹ് മണ്ണിടിച്ചില് അതൊരു വല്ലാത്ത അടുത്ത ഒരു വിഷമം തീർന്നപ്പോ അടുത്തൊരു വിഷമം
അതെ അതെ അത് കണ്ടിട്ട് സങ്കടം വരല്ലേ
ആഹ് സങ്കടം വരും അത് ഓരോരുത്തരും ലൈവ്ായിട്ട് എടുത്തി ഇടുന്നതും വരുന്നതൊക്കെ കാണുമ്പോം
ഉം അതെ അതെ ഓരോ അതന്നെ
കൂടുതലും അപകടമായര അപകടമായര ഒരു സ്ഥലം അത്
അതന്നെ എന്നിട്ടും അവർക്ക് ഒരു ശ്രദ്ധല്ല അല്ലേ
എന്തൊരു ചെയ്യാന എവിടെ പോയി താമസിക്കാന
അതന്നെ
നമ്മളിപ്പോ ജനിച്ചടുത്ത് വളരാൻ പറ്റൂല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം അനുസരിച്ചല്ലേ വളരാൻ പറ്റത്തുള്ളൂ
ആഹ് അതന്നെ
ക്കെന്നെ ഓരോ ബുദ്ധിമുട്ടുകളും കൊണ്ടായിരിക്കാം അവരവിടൊക്കെ തന്നെ നിന്ന് ജീവിക്കുന്നത്
അത് തന്നെ
ഇപ്പം നടന്ന് ഒരെണ്ണം നടന്ന് കഴിഞ്ഞന് തൊട്ട്പ്പുറത്തങ്ങാണ്ട നൂന്നു അടുത്തതും വന്നത്
ഉം ആഹ ഉം എന്താ ഫുഡ് ഒക്കെ കഴിച്ചോ
കഴിച്ചില്ല ഇനി കഴിക്കണം നിങ്ങള് കഴിച്ചോ?
ഇല്ല ഞാനും മീൻ വർക്കാൻ കണ്ടിങ്ങനെ നിക്കേനിം
എന്തൊരു മീനാണ്
ആഹ് ഇതില്ലേ നത്തോലി ബത്തല്
ആഹ് ആഹ്
നിങ്ങള് അങ്ങട്ട് എന്താ പറയാറില്ല ചൂടാ ചൂടാന്നൊക്കെ പറയില്ലേ ചെറിയ കുഞ്ഞി മിന് മത്ത ആഹ്
നെത്തോലിയാ അത അവിടെ നെത്തോലിന്നാ പറയുന്നത്
ആഹ് അത്
ആഹ്
അത് നല്ല ടേസ്റ്റാ ആഹ് ആ ഉണ്ട് ഉണ്ട് ഉണ്ട്
ആഹ് ഒറ്റയ്ക്കിരുന്ന് വൃത്തിയാക്കിയാ
അതെ ആഹ് അത് അതെ റിസ്ക് കൂടും റിസ്ക് കൂടണേന് അനുസരിച്ചല്ലേ
ടേസ്റ്റ് കൂടും
ക്ക് കൂടും ആഹ് എന്തിനും അങ്ങനെ തന്നെയല്ലേ റിസ്ക് കൂടുന്നതിനനുസരിച്ച് അതിന്റേതായിട്ടുള്ള ഇത് ഉണ്ടാവോല്ലോ
ആഹ് ഉണ്ട് ഉണ്ട്
ഉം ആഹ് അതങ്ങനെ ഇരുന്ന് നമുക്ക്ന്താ പറയാ ടേസ്റ്റില് കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരുന്ന് കഴിക്കും ഉണ്ടാക്കും അതെന്നെ ഇൻക്ക്ഷ്ടാ അത് അഹ് എങ്ങനെ വെച്ചാലും ഇഷ്ടാ മൊളകിട്ടു വെച്ചാലും തേങ്ങരച്ച് വെച്ചാലും വർത്താലും ഒക്കെ ഇഷ്ടാ
പീര വയ്ക്കത്തില്ലേ
ആഹ് പീരേം വെക്കാം
ആഹ് എനിക്ക് ഭയങ്കര ഇഷ്ടാ പീര വെക്കുന്നത്
ആഹ് മാങ്ങ ഒക്കെ ഇട്ട് പീര വെക്കണേലേ
ആഹ് നല്ല ടേസ്റ്റാ
ഉം അല്ലെങ്കി കൊടംമ്പുളിയിടണം
ആഹ്
ഉം ഇന്നെന്താ സ്പെഷ്യല്
നമ്മക്ക് സ്പെഷ്യലായിട്ടൊന്നൂല്ല ഇന്ന് നെത്തോലി കറിയല്ല നെത്തോലിയല്ല മത്തി
ആഹ് എന്നു എന്നും മ്മർ മീൻ വാങ്ങോ
ആഹ് നമ്മളെന്നും വാങ്ങിക്കും
ഉം ആരൊക്കെ ഇണ്ട്
നമ്മടെ വീട്ടിൽ എല്ലാരു ഉണ്ട്
ആഹ്
അപ്പളെ ഇവിടെ വീട്ടിൽ പത്ത് പേരുണ്ട്
ഏഹ്ഹ് വല്ല്യ ഫാ
വല്ല്യ ഫാമിലിയാ
ആഹ് നല്ല രസാവൂലേ
ആഹ് എല്ലാരും കൂടെ നല്ല രസാവും
ഉം അ ഞാന് ഇവിടില്ലേ ഹസ്ബന്റും പിന്നെ ഞാനും രണ്ട് പിള്ളേരുള്ളു എന്നിട്ട് ഞങ്ങള് അങ്ങട്ടും ഇങ്ങട്ടും ഇതാ ആവന്നല്ലാതെ എല്ലാരും കൂടി ഇണ്ടാഉമ്പോ ഒര് രസാ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പം നല്ല അടിപൊളി ആവുംല്ലേ
ആന്ന് ആന്ന്
ഉം
നമ്മള് എവിടെ പോവാണെങ്കിലും ഒരുമിച്ചാ പോന്നെ ഇപ്പം ടൂറ് പോണോങ്കി നമ്മളൊരു ബസ് വിളിക്കും അല്ലെങ്കി വല്ല്യ കാറ് വിളിക്കും അങ്ങനെ
പിള്ളേരൂടി ആയാല് ഭയങ്കര വല്ല്യ ഫാമിലിയാവുലേ
ഉം അങ്ങനെയൊക്കെ പോന്ന്
ഉം അല്ല അത് ചെല ആൾക്കാർക്കില്ലേ ഈ കൂട്ടു ഫാമിലി ഇഷ്ടല്ല
ഏഹ് ചെലോർക്ക് ഇഷ്ടവില്ല
ഉം അത് ഒരുമ വേണോട്ടോ അത് വേറെ പ്രശ്നം
ആഹ് ആഹ്
ഒരുമ ഒരുമണ്ടായാല് പിന്നെ നല്ല അടിപൊളിയായിട്ട് പോവാം
ഉം നല്ല രസാവും
ആഹ് അതെ പിന്നെ ഓരോ ജോലി ചെയ്യുമ്പൊളൊക്കെ അങ്ങട്ടും ഇങ്ങട്ടൊക്കെ ഹെൽ പ്പ് ചെയ്താണ്ട് അയിനുള്ളൊര് മനസ്സ് ഉള്ളാള് ആൾക്കാര് വേണേണ്
ഉം അതെ അത് വേണം
വേറെന്താ ഉം വേറെന്താ അങ്ങനൊക്കെ പോണ് ജോലിണ്ടാ
ഇല്ല ഇല്ല ജോലിയൊന്നുല്ല
ഹൗസ് വൈഫാ
ആഹ്
ഉം
അത് ശെരി
മോന് വലുതായെങ്കിലേ ഇനി എന്തെങ്കിലൊക്കെ പോവാൻ പറ്റൂ
ആഹ് വിടോ ഹസ്ബന്റ് വിടോ അങ്ങനെ ജോലിക്കൊക്കെ
വിടത്തൊന്നും ഇല്ല
ആഹ്
എപ്പഴും ചോദിക്കും ജോലിക്ക് പോട്ടാ എവിടെയെങ്കിലും പോയി നിക്കട്ടാ അതൊന്നും സമ്മതിക്കത്തില്ല
ഞാനുണ്ടല്ലോ ഞാൻ കൊണ്ടുവരുന്നത് മതി. ഹസ്ബൻഡന്റ് ആംബുലൻസ് ഡ്രൈവറാ
ആഹ് അഹ് നല്ല മനസ്സുള്ള ആളാ ഉം രാത്രിയൊക്കെയുണ്ടാവോ
ആഹ് രാത്രീല് ഒറക്കത്തിലൊക്കെ എണീറ്റ് ഓടുന്ന കാണാം
ഉം ഉം
അങ്ങനെ ഇന്ന്
ഓട്ടം ഒണ്ടാരുന്നു ഒര് അമ്മച്ചി മരിച്ച് അമ്മച്ചി ഒറ്റയ്ക്കെ ഒള്ളു വീ
ആഹ്
അങ്ങനെ ഇമ്മച്ചിയെ ആഹ് ഹോസ്പിറ്റലില് കൊണ്ടോയപ്പൊ ഡോക്ടർ പറഞ്ഞു ഇമ്മച്ചിനി ജീവിക്കത്തില്ല അങ്ങനെ വീട്ടി കൊണ്ടുപോവാൻ പറഞ്ഞു പിന്നെ വീട്ടി കൊണ്ടോയപ്പൊ അമ്മച്ചി മരിച്ചു പോയി അങ്ങനെ പിന്നേ ഏഹ് ഇക്കായെ വിളിച്ച് കൊണ്ടു പോയി. ഹോസ്പിറ്റലി പോണോന്നും പറഞ്ഞ് വിളിച്ചങ്ങനെ വീട്ടി ചെന്നപ്പൊ ആള് മരിച്ച് കിടക്കുവാ
അയ്യോ
പിന്നെ അവരേം കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി
ആഹ് അപ്പൊ ഇതെങ്ങനെ അങ്ങനെ അവിടെള്ളത് ആരെങ്കിലും വിളിച്ച് പറയുന്നാണോ
ആഹ് ഓഹ് പിന്നെ എല്ലാടത്തും നമ്പറൊക്കെ കൊടുത്തിട്ടിട്ടുണ്ട് അങ്ങനെ ഓട്ടം വരും
ആഹ്
പിന്നെ വേറെ രണ്ട് ആംബുലൻസുകാരും കൂടെ ഒണ്ട് അവരൊക്കെ വിളിച്ച്
ആഹ് ആഹ് ആഹ് ആഹ് എല്ലാ ഇമ്മച്ചിന്റെ കാര്യംല്ലേ
ആഹ് അവര് പാവാ
പ്രാ ഉം ഉം ഉം പ്രായവുമ്പൊ ഒരാളും ആഹ് എന്നിട്ട് അയിന്റെ ബാക്കിയൊള്ള ഇതൊക്കെയോ
ബാക്കിയുള്ളോരൊക്കെ പിന്നെ മരിച്ചെന്നറിഞ്ഞേനേഷം വന്ന്
ആഹ്
അങ്ങനെ ഇപ്പൊ അവടെ ഐ സി യുവിൽ കൊണ്ട് വെച്ചിരിക്കുവാ
അല്ലേ മരിച്ച് കയിഞ്ഞിട്ട് ആരേലുവൊക്കെ വന്നിട്ടെന്താ കാര്യം
ആഹ് മരിച്ച് കയിഞ്ഞീനേഷേ എല്ലാരും വരത്തൊള്ളല്ലോ
അതെ അതന്നെ
ചെലോർക്ക് വേണ്ടാതൊക്കെ കളഞ്ഞിട്ടിരിക്കുന്നവരും കാണും ഇല്ലാന്നുണ്ടെങ്കി ഡോക്ടറ് പറഞ്ഞിട്ടും പിന്നേ അവര് ശ്രദ്ധിക്കാതെ കൊണ്ട് കളഞ്ഞിരുന്നത്
ആഹ്
ഒരു മനുഷ്യനും ഇല്ലാർന്നൂന്ന് പറഞ്ഞ്
ഉം ഉംഹ് എല്ലാ പാവപ്പെട്ട ഇതാ അങ്ങനെ എന്തേലും ആണോ
ആഹ് പാവപ്പെട്ടവര്തന്നെ ക്രിസ്ത്യാനികളാ
ഉം ഉംഹ്
അവര് ഇനിയിപ്പം കൊറേ അവർക്ക് കൊറെ ഇത് ഇല്ലേ ചടങ്ങുകളല്ലേ ഈ അടക്കാൻ നേരത്തൊക്കെ ആഹ് ഭയ ങ്കര ഉം കല്യാണം കണക്കൊക്കെയാണ് അവരുടെ അടക്കൊക്കോ അടക്കം ചെയ്യുന്നത് അങ്ങനെ ഇപ്പം ബോഡി ഐസ്യുവിക്കൊണ്ട് വെച്ചിരിക്കുന്നു ഇനിയിപ്പ രണ്ടു മൂന്നാല് ദിവസം കഴിഞ്ഞേ ബോഡി കിട്ടത്തുള്ളൂ
ഏഹ്
അത് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരിച്ചന്നും കൂടെ ആകുമ്പോ പിന്നെ ഒട്ടും തരത്തൂല്ല
ആഹ് അതന്നെ അത് ദുരൂഹത ഉണ്ടോന്ന് അറിയാനേ
ഉം അങ്ങനെ കൊണ്ടുവെച്ചിരിക്കുന്നു അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങ് വന്ന് രണ്ടര വയസായി
രണ്ടര വയസ്സായി
ആഹ്
ആഹ് എപ്പളാ കുഞ്ഞ് ഉറങ്ങല്
അവ ഇപ്പം ഇച്ചിരി നേരത്തെ ഉറങ്ങി എണീറ്റ്
ആഹ്
ഇനി ഇപ്പഴൊന്നും ഉറങ്ങത്തില്ല
ആഹ്
ഇനി നമ്മടെ കൂടെ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കും
ആഹ് അവര് ഉറങ്ങാതെ നമ്മുക്ക് ഉറങ്ങാൻ കഴിയൂലല്ലോ അല്ലേ
ആഹ് നമുക്ക് ഉറങ്ങാൻ കഴിയത്തില്ല
ഉം
കുരുത്തക്കേടാ ഭയങ്കരം കുരുത്തക്കേട
കാണുന്ന പൊക്കം പുറത്തൊന്നും കണ്ട മരത്തിൽ അവിടെ എല്ലാം വലിഞ്ഞ് കേറും ഒക്കാത്ത് എവിടുണ്ടോ എല്ലാം അവൻ കേറിയിരിക്കും
ആൺ കൊച്ചാണോ
ആഹ് ആൺകൊച്ചാ
ആഹ്
ആൺകൊച്ചാണെ പ്രത്യേകം കുരുത്തക്കേട്
ആഹ് അതന്നെ
ഏതാ മോളുണ്ട് മോള് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു
ആഹ് ആഹ് ആഹ് നാളെ എല്ലാ പിന്നെ സ്കൂൾക്കും അവധിയാ തോന്നണല്ലേ
ഇല്ല ഇവിടെ അവധിയില്ല
ഇല്ലേ ഇവിടൊക്കെ അവധിയാണ്
ആണല്ലേ എന്ത് മഴ കാരണവാണോ ആഹ്
ഇന്ന് മഴ കാരണം ഇന്ന് മഴ കാരണം ഉച്ചക്ക് സ്കൂള് വിട്ടു മൂന്ന മണിയക്ക ആയപ്പോ ഉ ഉ അപ്പളെ ഉറപ്പിച്ചതതാണ്ണ് അവളുണ്ടാവുലാന്ന് കാരണം ഈ റോഡിലൊക്കെ വെള്ളല്ലേ
ഓ എല്ലാ വള്ള കെട്ട് കാരണം ഇങ്ങോട്ടും ഇങ്ങോട്ടും പോആക്കത്തില്ല
അതെ പേടിയാണ പിന്നെ സ്കൂളിൽ നിന്ന് നഞമ്മള് അടുത്ത് കുട്ടികള ഉണ്ടാവുമ്പോൾ നമുക്കൊരു സമാധാനമാണ
അയനാണ്
അതെ
പുഴയും തോടുകളെല്ലാം നിറഞ്ഞൊഴുകാൻ തുടങ്ങി
അതെ അതെ ഒ രണ്ടു വുസം അടുപ്പിച്ച ആണ്ട് പെയ്താ പെയ്താ പോയില്ലേ
ആഹ് പോയി പോയി എന്തൊരു മഴ അങ്ങനെയല്ലേ പെയ്യന്ന് എല്ലായിടത്തന്നും ഉള്ള വെള്ളംങ്ങി വരുവല്ലേ
അഹ് അതെന്നെ
എവിടന്നൊക്കെയ വരന്ന് നമുക്ക് തന്നെ അറിയത്തില്ല ആ രീതിക്കാണ് വെള്ളം വരുന്നത്
വരുന്നത് അതെ
പിന്നെ ഉരുള് പൊട്ടുന്നതിനൊന്നും പറഞ്ഞിട്ട് കാര്യവുല്ല
ആഹ് കാര്യല്ലഅതുപോലെ വെയിലല്ലേ നല്ല നല്ല വെയിലായിരുന്നു തന്നെ ഇപ്പത്തെ വേനലയേ
ആന്നന്ന നല്ല വെയിലായിരുന്നു എന്ത ഒരു ചൂടായിരുന്നു
അപ്പൊ ഭൂമി ല്അത്രയേ വെള്ളം അങ്ങോട്ട് തായി നൽക്കുമ്പോ അതാണ് ഉരുൾ പട്ടുന്നത്
ഞന്ന് ഈ പ്രാവശ്യത്തെ വെയിയില് സഹിക്കാൻ വയ്യാത്തൊരു വെയിലായിരുന്നു ഭയങ്കരം ചൂടായിര്ന്ന്
അതന്നെ ആഹ് അതന്നെ
ആഹ്
പിന്നെപ്പ എന്താ എപ്പളാ കെടക്കല് എല്ലാ പൊരിക്കട്ടെ
കിടക്കുന്ന പന്ത്രണ്ട മണിയക്കെ ആകും
ആഹ് എല്ലാരും ഫുഡൊക്കെ കഴിച്ച് പിന്നെ അടുക്കളൊക്കെ ക്ലീൻ ചെയ്തൊക്കെ ആയി വരുമ്പോത്തനക്കെ കുറെടൈം ആവുല്ലേ
ആഹ് ടൈം ആവും
ആഹ് വേറെ വീട്ടില് വേറെ ആരൊക്കെ ഉള്ളത് പിന്നെ ഹസ്ബൻഡിന്റെ
ആഹ് അ്മായി മാപ്പായുണ്ട്
ആഹ് പിന്നെ ജ്യേഷ്ഠന്റെ വൈഫ് അങ്ങനത്തൊക്കെ ഉണ്ട് അവരൊക്കെല്ലേ ജ ജ്യേഷ്ഠന്മാരെ വൈഫ് അങ്ങനെയൊക്കെല്ലേ
ഇല്ല അനിയത്തി മാര
അനിയത്തിമാരാ
ആഹ് അവരെ കല്യാണം കഴിച്
അഹ് ശെരി ഇപ്പൊ നിലവല് എത്ര ആൾക്കാരുണ്ട്
നിലവില് ഞങ്ങളമ്മക്കളും പിന്നെ നാത്തൂവിന്റെ രണ്ട് മക്കളുണ്ട്
ആഹ്
ആഹ് ഒരു നാത്തൂന് രണ്ട് മക്കളും ഒരു നാത്തൂന് ഇവിടെയാണ് പിന്നെ അവര് ടിൻസാണ് നാത്തൂമാര്
ആഹ് ആഹ് ആഹ്
അതില് മൂത്ത നാത്തൂന്റെ മക്കളെ രണ്ടു ഇവിടെ നാത്തൂന് ഇവിടെ ഉണ്ട് രണ്ടാമത്തെ നാത്തൂന്റെ മൂ ഇപ്പം മോളും ഞങ്ങളുടെ കൂടെയാണ് പിന്നെ മാമാ മാമി
ഉം
നമ്മളെല്ലാരും കൂടെ
ഉം ഉം ഉം
അങ്ങനെ പോന്ന്
ആഹ്
പിന്ന മറ്റേല്ല വേഷം എന്ന പടത്തില് പറയുന്ന നണക്ക് കൂട്ടുകൂടുംബം
ആഹ് ആഹ് ആഹ് ഇ ഉം എനിക്കിഷ്ടാണ് അങ്ങനെ കൂട്ടു കൂടുംബം അവരെ ഞമ്മക്ക് ഇല്ലാത്തോണ്ടേക്കാര് അങ്ങനെ ആഗ്രഹംട്ടോ ഉം
അവ്ജി ഇങ്ങോട്ട് വാ
അമ്മക്ക് വെരണം ഉം
എന്നന്നിട്ടേക്കെങ് പോവാം
ആഹ് അതെ
പിന്നെ ഹസ്ബൻ്റെഎന്തര് ചെയ്യിന്ന്
ഹസ്ബൻഡ് ഈ ഫ്രൂട്ട്സ് ല്ലേ
ആഹ്
അത് പിന്നെ ഇവിടെക്കെ പോയിട്ട് എടുത്തിട്ട് തോട്ടൊക്കെ ഇടു ഞമ്മൾ എടുക്കുല്ലോ എന്താ ലേലം വിളിച്ചിട്ട്
ആഹ്
ഇന്നട്ട് അത് എക്സ്പോർട്ട് ചെയ്യാ
ഓ
ഉം അത് ഫസ്റ്റ് ക്വാളിറ്റി ഫ്രൂട്ട്സേ എടുക്കുള്ളൂ ഇപ്പൊ മാ മാങ്ങേണ്